പില്ലെ
ഇവിടക്കെ നല്ല മയേഞ്
മഴലേ ഇപ്പ ഇവിടെപ്പ തോർന്നിട്ടുണ്ട് നല്ല മഴായിരുന്നു
ആഹ് പ്പവിടെ റേഞ്ച് ഇഷ്യൂസും ഉണ്ട് പൊതുവേ ന റ്റ് വർക്ക് അത്ര ഇല്ല അപ്പൊ മയായതൊണ്ട് നല്ലോണംണ്ട്
നാ
പിനെ ന്താ വൈകുന്നേരത്തെ ചായ പരിപാടിയൊക്കെ കയ്ഞ്ഞോ
വൈുന്നേരം അങ്ങനെ കൊടുക്കൂലോ വല്ല പോയി പോ കൊടുക്കൂ
മക്കള് കുടിക്കൂലേ ങ്ങക്ക് വേണ്ടേ
ആന അവര് പറയും വേണങ്കിൽ ഇങ്ങോട്ട്ന്നെ പറയും ചായണ്ടാക്കി തരോന്നുള്ളഹ്
അഹ് ശരി ഉം
അവിടെന്ന ചായ കുടിയെ
ഇവടെ അങ്ങൻ തെന്നെ ഷായ കുടിക്കല് നിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു തോന്നല് തന്നിട്ട അങ്ങനെ ഭക്ഷണംണ്ടാക്കി
ആഹ്
പിന്നെ മോൻക്ക് ന്നോട് എന്താ പറയാ ഷായ ങ്ങനെ ണ്ടാക്കല് ല്ല മോന് സ്കൂള്ന്ന് എക്ഷേ ഏദേശം ഒരു മുട്ട ബുളിച്ചയാക്കി കൊടുത്ത് ല്ലെങ്കി പഴവാട്ടി കൊടുക്കും അല്ലെങ്കില് ചോറ് അങ്ങനെയൊക്കെയാ
ആ രാത്രി ഫുഡ ആയ രാത്രിത്തേക്കുള്ളത്
ആഹ് അത്ച്ചരി തന്ന ചോറാണ് കഴിക്കല് ചോറും ഒക്കെ തന്നെ കറിയും ആച്ചിക തന്നെ അവർക്ക് ചിലപ്പോ കൊറച്ച് വെച്ചാലോ ഇത് സ്കൂൾ കൊണ്ടോന്ടെ അങ്ങനെയൊക്കെ ഇല്ലെങ്കില്
ആ അങ്ങനെ ആകുമ്പോ സുഖല്ലേ രാത്രി ഒന്നും നോക്കണ്ടാലല്ലേ
ങ്ങളവിടെ രാത്രി വേറെ ഉണ്ടാക്കലാണോ
ആ രാത്രി നാസ്തക്ക ഉണ്ടാക്കൂല നമ്മൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കണം
എന്താ പറയാ ഇങ്ങോട്ടാണല്ലേ ഈ കണ്ണൂർ അനിയത്തിന്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ ഞമ്മളങ്ങോട്ട് ആഹ നാദാപുരം വടകര ഞമ്മളങ്ങോട്ടൊന്നും അങ്ങനല്ല നിങ്ങളവിടെ അങ്ങനെയല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ കഴിക്കും ള്ള ചോറ
ആ ചോറ് കഴിക്കൂല അതന്നെ ആയിക്കുള്ളൂ
ആ അപ്പൊ ഇണ്ടാക്കണം പിന്നീല്ലേ ഇ രാവിലെ ഉണ്ടാക്കിക്കോ അങ്ങനത്തെ ഇഷ്ടല്ലേല്ലേ
ഇല്ലേ രാവിലെ ഉണ്ടാക്കിവെയക്കൂല്ല രാത്രി തന്നെ ഉണ്ടാക്കുള്ളൂ
അ ഒരു പണി ഇവിടെയൊക്കെ പിന്നെ നമ്മള് ചോറ ഒന്നായിട്ട്
ആ ആഹ ഇവിടെ രാത്രി ആയാലെ രാവിലെ രാവിലെ എന്തുണ്ടാക്കും എന്ത് കറം ഉണ്ടാക്കും എന്നുള്ളത് രാത്രി രാത്രിത്തേക്ക എന്തുണ്ടാക്കും എന്ത് കറിം ഉണ്ടാക്കും അതെ ആ ഒരു ചിന്തയായിരിക്കും
അതൊരു നതല്ലേ ഇത് രാത്രി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാ ഇവിടെ ദോഷ ഉണ്ടാക്കാ എന്നല്ലാതെ അങ്ങനെ വേറെന്നും ഇണ്ടാക്കില്ലേ
കറി ഉണ്ടാക്കുമ്പോം കുറച്ചധികം ഉണ്ടാക്കും അങ്ങനെ ആകുമ്പോ രാവിലെ എന്ത് ചെയ്യും അതുതന്നെ കൂട്ടും
ആഹ അപ്പൊ കൊറച്ചൊരു പണി എളുപ്പായി മറ്റൊരു രാത്രി രാവിലെയ ഒക്കെ കൂടി കട ആവുമ്പോ തന്നെ കൊറച്ച് ടൈം എടുക്കൂല്ലോ പിന്നെ അത് ഇങ്ങളെ ആ നാട്ടിലൊക്കെ ഈ പത്തല് എന്താ അങ്ങനത്തൊക്കെ അല്ല ഉണ്ടാക്കല്
പത്തില എവിടെ ഹസ്ബൻറിന്റെ വലിയ ഇഷ്ട ഇല്ല അതുകൊണ്ട് അതെങ്ങനെ എപ്പോ എപ്പോഴെങ്കിലും ഉണ്ടാക്കും
അങ്ങനെ അവിടുത്തെ സിസ്റ്റം അല്ലല്ലോ അവിടെണ്ടാക്കെ
എന്റെ വീട്ടില് എല്ലാ ദിവസവും പത്തില്ല
ഈ പത്തല് എന്ന് പറയുമ്പോ എന്താ ണന്ത ഉദ്ദേശിച്ചത്
അരി അരച്ചിട്ട് ചുടുന്ന ടയർ വത്തിൽ
ആഹ അങ്ങനെ ഉം അനിയത്തിയേ അനിയത്തിന് കെട്ടി പുക ആവാത്തക്കാണ് അപ്പൊ അവള ഇങ്ങനെ പറഞ്ഞേക്കാം അവിടെ അങ്ങനത്തെ ഞമ്മളവിടെ അങ്ങനെ ഇഷ്ടമല്ലല്ലോ അതുപോലെ അവിടെ അങ്ങ ഇവിടെങ്ങനെന്നെ ഉണ്ടാക്കല്ലേ
നിങ്ങ അങ്ങോട്ടൊന്നും ടയർ പത്തല് ഉണ്ടാക്കൂല്ലല്ലേ
ഉ അങ്ങനത്തെന്നെ എന്നാ എന്താ എന്നാ തന്നെ അറിയില്ലായിരിക്കും
ആ് വായന്റെലയില്ലേ അതിലുണ്ടാക്കുന്നത്
മ്മള് ഫുള്ളരി അടിച്ചിട്ട് ദോശ ഉണ്ടാക്കാന്നല്ലാതെ മറ്റേ ഇഡ്ലി വെള്ളം മറ്റേ എന്താ പറയാ ഉഴുന്ന് ദോശ ഉണ്ടെങ്കിൽ അല്ലാതെ നിങ്ങളെ അടുത്ത ഇതല്ല
ആ ഇത് പുയുങ്ങല അരി അരച്ചിട്ട്
ഉം
അത് വെള്ളം ഇല്ലാതെ എന്ത് ചെയ്യും അരിപ്പൊടി കൂട്ടിട്ട് ആറ്റിയെടുക്കും എന്നിട്ട് കുറച്ച് കട്ടിയില് വായന്റെ ഇലയിൽ പരത്തിയിട്ട് ഓ ഓടില്ലേ ഓട്
ഉ ഉം
അങ്ങന്റെ ആ ഒരിതുണ്ട് നമ്മള മൺചട്ടിയല്ലം പോലത്തെ
ഉം ഉം ഉം
കുറച്ച് പരന്നി ട്ടുള്ള ദോശക്കല്ലു പോലെ അതി്ന്റെ മേല ഇട്ടിട്ട് ചുട്ടെടുക്കും
ഉം പിന്നെ
ഉം
ഇവിടെ അധികം ദോശയാ ഇഷ്ടം എങ്ങനെ
എനക്ക് രണ്ടാള ങ്ങൾക്കോ
ആ രണ്ടാള് മോനും മോളും
ആഹ എനിക്ക് രണ്ടു പെൺകുട്ടികൾ ഉം
ഉം
പിന്നെ രണ്ടാൾ സ്കൂൾ പോകുന്നതാ
മോൻ യുകെജില മോൾക്ക് ആർമസായിട്ടുള്ളു
ആഹ് ആഹ അങ്ങനെ ആഹ ആ പിന്നെ ഇനി ഇപ്പം പഠിപ്പിക്കാനൊക്കെ തുടങ്ങണ്ടല്ലേ മഗ്‌രിബ് നിസ്കരിച്ചാ പിന്നെ
ആ ഞാൻ ഇന്നപ്പം മുന്നരക്ക് വീടോല്ലോ ചെയ്യണ്ടേ അപ്പൊ എന്താ പറഞ്ഞെ ആള് നാലഞ്ച് ഉ അഞ്ച മണി ആവുമ്പോൾ തന്നെ ഞാന് ഹോംവർക്ക് ഡെയിലി കൊടുക്കൂ ഓൽക്ക് എഴുതാൻ ഇല്ലത് അത് വേഗണ്ട് അല്ലെങ്കില് ഒരു മഗ്‌രിബ് ഒക്കെ നിസ്കരിച്ച് എട്ട് മണി ആ സമയത്ത ആകുമ്പോത്തേ ആൾ അങ്ങനെ മടിച്ച് മടിച്ച് നിന്ന് നേരം പത്ത് മണിയാവും എന്നിട്ട് രാവിലെ എണീക്കാ ലേറ്റ് ആകും അപ്പൊ ഞാൻ അത് എഴുതാൻ ഇല്ലത് വേഗം എഴുതിക്കും
ആഹ് ഓരെ പിന്നെ അത്രോളം പഠിപ്പിക്കാനുണ്ടാവലോ അല്ലെ എനിക്ക് മൂത്ത ആളെ ഉണ്ടാവാ
ഏ മൂത്ത ആൾ എത്ര ക്ലാസില
ആ കുറേ വർക്ക് ഒർക്കും ഉണ്ടാവും ഞമ്മക്ക് ചെയ്യാനുണ്ടാവും ചെയ്തു കൊടുക്കാനുണ്ടാവും വരച്ച കൊടുക്കാന ഉണ്ടാവും ഉണ്ടാക്കി കൊടുക്കാനുണ്ടാവും ഉ ഒരു ടാസ്ക് തന്നെയ ഉ അനിടൽ ഫുഡും ഉണ്ടാക്കണം
ഉം
ഉം
ടൈംകിട്ടെല്ലില്ലലെ എല്ലാത്തിനും
ഉം ഇനിയിപ്പ നാളെ സ്കൂളില്ല ആണ് വെള്ളിയാഴ്ച ഇവർക്ക് ലീവാ എങ്ങനെ
ശനിയാണോ സ്കൂളിലെ
ആ ശനി
ശനി ഞായറും ലീവാണ്
അവിടെ മദർസിന്റെ മാനേജ്മെന്റ് അതുകൊണ്ട് അതിനൊരു മാറ്റം ഇതുവരെ വരുത്തിയിട്ടില്ല മീറ്റിങ്ങിലൊക്കെ കൊറെ പറഞ്ഞ അങ്ങനെ
പോവാനോ വിരുന്ന് പോനോ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം അടുപ്പിച്ചാകുമ്പോൾ സുഖമാണ് അണ്ലെ മദ്രസും കൂടി ഒരുമിച്ച് ഉള്ളതായിരിക്കുംല്ലെ
അങ്ങനെയല്ല മദർസ മദർസന്റെ ആ ഒരു മാനേജ്മെന്റ് തന്നെയോ സ്കൂളിന്റെറതും
ഉ
അതുകൊണ്ട് പിന്നെ അതിലൊരു എന്താ പറയാ ആ രാവിലത്തെ വണ്ടി വരകൊക്കെ ചെയ്യ മദർസലത്തേക്കും സ്കൂളത്തേക്കും കൂടിയിട്ടാ
മദർസാ വിട്ട് അവിടുന്ന് കഞ്ഞിയും കുടിച്ച് അങ്ങനെ സ്കൂൾ ആക്കോ
ഉം ഉം
അതുകൊണ്ട് വെള്ളിയാഴ്ച വെക്കുമ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ
ആഹ് അവരക്ക് ഇപ്പ ലീവ് ആയിക്കാരം വെള്ളിയാഴ്ച മൂത്താള് എത്രയിലാ
എങ്ങനെ
മൂത്താള് എത്രയിലാ പഠിക്കണേ
മുത്താള് നാലാം ക്ലാസ്സില്
ആഹ് മുത്ത് ആഹ് ഓൾക്ക് പിന്നെ അത്ര അങ്ങോട്ട് ഉണ്ടാവില്ല ഓളോട്ക്ക്
അത്ര ഉണ്ടാവില്ലോ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മളിപ്പോ സ്ലീപ്പിംഗ ലൈനും പിന്നെ അതുപോലെ ആഹ് ഒരിതൊക്കെ അല്ല തുടങ്ങിയിട്ടുള്ളൂ ആഹ് സ്റ്റാൻഡിങ് ലെയിൻ അങ്ങനെ അത് അതൊക്കെ ചെയ്യാന് ല്ലേ ഉണ്ടാവുള്ളൂ
ഇപ്പൊ സെറ്റ് ആക്കി എടുക്കാണല്ലള്ളൂ
ആഹ്
ഒരു സ്കൂള തന്നെ ആണ് ടീച്ചേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കും
ആഹ്
ആഹ് അത്ശരി പോവോ കേ ജി ല്
ആഹ് കെ ജി പോവാൻ മടില്ല അംഗനവാടി പോവാൻ ഭയങ്കര മടിയായിരുന്നു കൊറേ ദിവസം പോവും കൊറക്കെ കരഞ്ഞോണ്ട് പോവും പക്ഷെ കേെ ജി ചേർത്ത് വെക്കുമ്പോ ഇതുവരെ കുഴപ്പമില്ല
കുറെ കുട്ടികളൊക്കെ ഉണ്ടാവുലോ മറ്റേത്കുറച്ച് അംഗനവാടി കൊറ ച്ചു കുട്ടികള്ഒക്കെ അല്ലേ ഉള്ളൂ
ആഹ് ആഹ് അവിടെ കുറെ കുട്ടികള്ണ്ട് കെ ജി യിൽ
പിന്നെ പാർക്കി ഇങ്ങനെ പാർക്ക് അങ്ങനത്തൊക്കെണ്ട കുറച്ചുകൂടി
അതാ ഒന്നാ അതാ അവിടെ സീസോ യും നമ്മളെ ഊഞ്ഞാലും പിന്നെ അങ്ങനെ പലത് കളിപ്പാട്ടങ്ങളും ഇതല്ല ഉള്ളതുകണ്ട് ഓര്ക് ഒരാവേശ ആഹ് ആഹ് അംഗനവാടി വന്ന അവിടുന്ന് ഉറങ്ങാൻ പറയുന്നത് അവരെ
ആഹ് ടൈമില് ഉറങ്ങണം അപ്പ ചെല കുട്ടികള ഉറങ്ങും ഉറങ്ങാത്ത കുട്ടികൾ ആഹ് ആഹ് ആഹ് ശരി ആഹ് അത്ശരി ആഹ്
പിന്നെ
ഉം
പിന്നെന്താ വിശേഷം ചെറിയാൾ ഉറങ്ങുവ
ആഹ് ചെറിയാള് എന്താ പറയാ ആൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിട്ടുള്ളൂ ആറു മാസം കഴിഞ്ഞിട്ട് അപ്പൊ പ്പോ ഫുഡ് എടുക്കാൻ ഫുഡ് കൊടുത്ത് ടുത്ത് കഴിഞ്ഞ് മുത്താറി കുറുക്കുണ്ടാക്കി ഒരു അഞ്ചരാ സമയാ കൊടുത്ത്പ്പ ആള് ഇവിടെ കിടത്തി കുറച്ച് നേരം കുറച്ചു നേരം അങ്ങോട്ടെ അതിന്റെടൽ മറ്റയാളെ ഹോംവർക്കും കാര്യങ്ങള എങ്ങനെ ആഹ് നല്ലതാ കുട്ടികള് അതില് ഒരു ഡേ അല്ലെങ്കിൽ തന്നെ ആൾ തുപ്പ അപ്പൊ ഒരു ടേസ്റ്റും ഇല്ലാഞ്ഞിട്ട് ഞാൻ മധുരം ജസ്റ്റ് മധുരം ജസ്റ്റ് പനം കൽക്കണ്ടം അങ്ങനെ കൊടുക്കരുത് ന്നാ പറയാ കുട്ടിയക്കെ അത്ര
ഇല്ല ഞാൻ കൊടുക്കാറില്ല ഞാൻ രണ്ടു പേർക്കും കൊടുത്തിട്ടില്ല.
എത്ത എന്നിട്ടപ്പൊ കഴിച്ചീനിയോ?
ആഹ് ഓര്ക്ക ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കാപറ്റാത്ത സമയല്ലേ? ഞാനൊന്നിലും ഉപ്പൂടൂല അതേപോലെ മധുരൂടൂലാ
അങ്ങനെയാണ് പറയല് അത് എന്താ പറയാ, നല്ലത് അങ്ങനേണ്റിയ പക്ഷെയിത് ക ഒരു ടേം വന്ന് ഞാന് പിന്നെ ആ മധുരത്തിന്റെ ടേസ്റ്റണ്ടായിക്കോണ്ട് എറങ്ങിപ്പോയ്ക്കോട്ടേന്നെച്ച്ട്ട് ഇന്ന്ട്ടെവ്ടെ ഇന്നാലും തുപ്പിക്കളയാണാള്
ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷാ ഉപ്പും മധുരൊല്ലാം കൊടുക്കലൊട്ങ്ങിയത് ഉം ആഹ് ഓരെ പല്ലിനെല്ലാം നല്ലതാ അത് അങ്ങനെ കൊടുത്താല്
നോക്കണങ്ങനൊന്ന്
അമ്മക്കെന്നെ നന്നില്ലാന്നല്ല പറയാ
അതന്നെ
ഉം
നോക്ക്ണൊള്ളു പക്ഷേ ഇതന്നെ പോയി ഇങ്ങെളറ്ഞ്ഞപ്പോലെ ഓൽക്ക്പ്പൊന്നിലും ടേസ്റ്ററിയാനായിട്ടില്ലല്ലോ?
ഇല്ല, അതുകൊണ്ട് കൊഴപ്പല്ല്യ ഇനിയിപ്പം മധുരം ത്തിന്റെത് മനസ്സിലായത് കൊണ്ട് ചെലപ്പോ ഇനി കുടിക്കൂല.
ഇന്ന്ട്ടെന്നെ മധ്രണ്ടായിട്ടെന്നെ ആള് കഴിക്ക്ണില്ല ഇങ്ങൻ തുപ്പികളയെന്നെ ഞാനങ്ങനെക്കോ വയറ്റ്ക്ക്ങ്ങനെ പിന്നിം പിന്നിം പിന്നീങ്ങനെ
മ്ഹ് ആഹ്
ആഹ് ഇന്നാ ശെരിട്ടോ ആളേ
ആഹ് ഇന്നാശെരിയിന്നാ ഓക്കെ ഓക്കെ ആഹ് ആ